വർത്ത എന്തൊക്കെ വർത്താനം
നല്ല വർത്താനം
സുഖാണോ? ചായൊക്കെ കുടിച്ചോ?
ചായ കുടിച്ചിട്ടില്ലാ കുടി ക്കട്ടെ. ഞാന് കുട്യാളാണ്ട് പൊയ്ക്ക്ണ്. കടേക്ക് പൊയ്ക്ക്ണ്
ആഹ് ഇവിടെ പിള്ളേരൊക്കെ വന്ന് ഒരു ചായൊക്കെ കുടിച്ച് ഓരോര്ത്തരോര്ത്തര് കുളിച്ചാ നിക്ക് ണ് ണ്ട്
ആഹ്
ചെറുതൊറ്റക്കിണ്ടവിടെ കുളി ക്കണത് ഓന് ഒറ്റ കുളിക്കാൻ നിന്നാ അവനൊറ്റ കുളിക്കണ് ണ്ട് ഇനി മറ്റൂല്ല്യാണ്ടവളിപ്പോ കുളിക്കാ അങ്ങാണ്. മഴങ്ങനെ ഉറ്റിക്കോണ്ടെന്നേണ്. ന്ന്പ്പ മഴന്നേണ്. ഔട്ക്ക് മഴണ്ടോ?
മഴ ണ്ട് പിന്നെ ആഹ് അതന്നെ കുട്ട് കുട്ടി എത്രായപ്പൊറ്റക്ക് കു
ഓന് നാലെര വയസായി ഓന് ഒറ്റക്ക് കുൾച്ചാണ് അർഞ്കാണ്ട് ഓന് അയ്ക്കൂല ചേലെ നേരത്ത് ഓന് ഒറ്റക്കന്നെ കുളിക്കണം.
ആഹ് അയ് ശെരി.
അപ്പോനൊറ്റക്കാണ് അർഞ്ഞപ്പൊ നാന് കുളിമുറിന്ന് കുളിക്ക്ണ്‌ണ്ട്. എന്ത . വേറെങ്ങളെ മോളൊക്കെ മക്കളൊക്കെ സ്കൂട്ട് വന്നോ?
ആ രണ്ടാള് സ്കൂള്ട്ടന്നു ഒരാള് സ്കൂളിട്ട് വരാണ്ട്.
ആഹ് ഇന്ന് വെള്ള്യായ്ചായൊണ്ട് ഒക്കെ നാർത്ത വന്ന് നാർത്തെ വ്ടും നാല് മണിക്ക് വിടോണ്ടേ.
ആഹ് തെ.
രാത്രിക്ക്ള്ള ‌ ഭക്ഷണങ്ങളൊക്കെ റെ ആയോ?
ആ ആ ആയിക്ക്ണു.
ആ ഒന്നായിട്ട് വെക്കലേണോ അതോ രണ്ട് നേരം വെക്കോ?
അല്ലേ ഒന്നായിട്ട് വെക്കലാന്നെയാണ്.
ഞാൻ ചില
അന്നാന്ന് വെക്ക്ണ അമ്മള് അന്ന് രാവിലെ വെ ക്ക്ണത് ‌ ഫുഡ് ഉച്ചക്കാവൂല നമ്മുക്ക്പ്പെ ഇതാവണ പിന്നെന്നാന്ന് വെ ക്കും പിന്നെ ഇങ്ങനെ ഈ ചെലെ പ്രായയലൊ ക്കണ്ടങ്കില് ഇപ്പ രണ്ട് നേരക്കെ വെക്കണ്ടെരും ഇവ്ടെ പിന്നെ അങ്ങന് ത്തെ വിഷയന്നുല്ലാത്ത കൊണ്ട്.
തെന്നേന്യോ അ ഞങ്ങള് ഒറ്റക്കാഒണ്ട് പിന്നെ ഞങ്ങളൊര്നേരം വെക്കും മറ്റേത്. കൊറേ ആൾക്കാരൊക്കെ ണ്ടെങ്കി രണ്ട് നേരക്കെവക്കണം.
ആ ആ അത്
അപ്പ ഞങ്ങള് മൂന്ന് മക്കളും പിന്നെ ഓല ഇപ്പിം ഞനും മാ അയോണ്ട് പിന്നെ കൊഴപ്പല്ല രണ്ട് നേരംവെ ആക്കണ്ട അവസ്ഥയില്ല പിന്നെ ഒര് നേരം വച്ചാതന്നെ അത് വാക്കിയക്ക ഇവ്ടെ
ആ അതെ.
ഒന്നു മക്കളല്ലേ ഓല് ഒര് തുള്ളി തിന്നും അത് കഴിഞ്ഞാ പിന്നെ പിന്നെ അത് ഞാൻ വെള്ളം പാർന്ന് വെ ക്കും പിറ്റേന്ന് പിന്നെ പിന്ന അത് മറ്റെ ചോറിലിട്ട് തെളപ്പിച്ച് ഊറ്റും.
ആഹ് അ ഞാന് അങ്ങനെ ചോറില് ചെ പ്പ ഇടലില്ല ഞാൻ അങ്ങനെ ഒറ്റക്ക് ഇട്ട്താക്കാന്നല്ലാതെ
ആ ഞാൻ ചോറിലിട്ട് കാണ്ട്ന്നെ അത് തെള വെന്തിട്ട് പിന്നെ തെ ഇതാക്കിങ്ങാണ്ട് അയ്ക്കൂട്ത്തെന്നെ ഇട്ട്ങ്ങാണ്ട് തളപ്പിച്ചാണ്ടൂറ്റലാ
ആഹ്
കേടൊക്കെ പറയും ഇവ്ടെ ഇഷ്ട്ടല്ല അങ്ങനെ പിന്നെ
ഞാൻ തെളപ്പിക്കല്ല ചെയ്യ. ഞാൻ ക്ക് ഇട്ട്ലി ചെമ്പ്ണ്ട്.
ആ
അപ്പൊ ആ ഇട്ട്ചെ
ആവില് ആയില് ഇതാക്കാക്കല്ലേ.
ആ
അയ്ല്, അയ്ല് ഇതാക്കിട്ട് എടുക്കാക്കല്ലേ.
അപ്പ ഇട്ടിലി ചെമ്പില് ആവി കൊളിക്ക ഒര് പാകം അയിന്റെ അടില് വെള്ളം വെച്ചിട്ട് അതാക്ക്‌ന്നെള്ളൂ മൂട് അപ്പ കപ്പ വെച്ച് ചോറിന്റെ പോലാവും ക്ക് തെളപ്പിച്ച് തിന്നണെ ഇഷ്ട്ടല്ല.
ആ ഇവ്ടെ തെളപ്പിക്കണംന്ന് ഒര് ഇതില്ല പഷേ ഫ്രിഡ്ജിൽ വെച്ച് പിറ്റേന്ന് വെച്ചകാണ്ട് അതൊന്ന് പിന്നെ ഇതാക്കി കേടൊക്കെ തന്നെയാണത്. പിന്നെത് വെറ്ദേ കളയണ്ടല്ലേ കര്തികാണ്ട് ആഹ് വെറ്
അല്ല നല്ല അരിടെ ചോറാണ് ഈ കളയണ്ട ആവശ്യഒന്നുല്ല അയ് കൂടെട്ട്ഊറ്റിച്ചിട്ട് കൊഴപ്പന്നുല്ല പഷേ ഈ റേഷൻ പീടിത്തെ
ആഹ് അത് പറ്റൂല, ആ അത് പറ്റൂല റേഷൻ പീടിത്തെ അരി ഞാൻ ട്ത്ത്ക്കലില്ല അത് പിന്നെ ഇവ്ടെ വീണ തറവാട്ടില് പശും കോയിയൊക്കെ ഉണ്ടാവൊണ്ട് പിന്നെ ഞാൻ അങ്ങട്ട് കൊട്ത്തയക്കലാണ് ബാക്കി ണ്ടെങ്കില്.
കഞ്ഞിന്റെ വള്ളം പിന്നെ ഇവ്ട് ത്തത് അവ്ടുന്നെ ആ ഭാഗത്തൂടെ തന്നെ ഇഷ്ട്ടം പോലെ കൊണ്ട്രാൻ ഉണ്ടാവോണ്ട് ഇവ്ട്ത്തെതഅങ്ങനെ കൊണ്ടോവൂല. അപ്പൊ ഇവിടെ അടുത്തെ അയൽ വാസി. ചേച്ചിണ്ട് അവര് കൊണ്ടോകും കയിണതും അയിലു ഇടും എല്ല തി ലു ഇടലുണ്ട് പിന്നെ അങ്ങട്ട് കൊടുത്തേക്കും പിന്നെ എപ്പളും. പെട്ടെന്നൊക്കാവുമ്പ പിന്നെ ഇത് തന്നെ ഇടും ചെയ്യും.
ആ
ഞമ്മക്കുംവാണ്ടേ?
ആ അയന്നെ.
ആ പിന്നെപ്പോ ഞാ ഞങ്ങളത് പിന്നെ റേ അതൊന്നുല്ല അതുകൊണ്ട് പിന്നെ വേവിലരിയെ ന്നേണ് കിട്ട പീടിന്നന്നെ വാങ്ങണ അരിയാണ്
ആ ആ
റേഷൻ കാർഡ് ഇല്ലാത്തോണ്ട് പിന്നെ തറുവാട്ട്ന്നൊക്കെ കൊറച്ചിച്ചെ കൊറച്ചിച്ചെ റേഷനരി. കൊണ്ടരും പിന്നെ പെട്ടെന്ന് കുട്ടിയാക്കൊക്കെ പോണെങ്കിൽ എളുപ്പം വേഗണെങ്കിലൊക്കെ.
ആഹ
റേഷനരി വെക്കും.
ആഹ അതനെ അതെ ളുപ്പാണ്.
ആഹ അപ്പൊ അത് തളച്ചാഅതായി പിന്നെ എടു േക്കലൊക്കെ പോവുമ്പോളക്കെ നമ്മൾ എടുകേലൊക്കെ പോവാണെങ്കില് പെട്ടന്നൊക്കെ പോകാണെങ്കില്. വേ റേഷൻപിടിത്ത അരി ഇട്ട
അതെ.
ആ പിന്നെ ഏത് അരിയാലും കുഴപ്പൊന്നുല്ല എല്ലാം കഴിക്കും. ചെല ആൾക്കാർക്ക് റേഷൻ പീടിത്തെ അരിയെന്നൊ ള്ളു പറ്റാ. ഇന്റെ എളേച്ചി കൊക്കെ അങ്ങനെ ണ്. റേഷനരിയെന്നൊ ള്ളു വെക്ക വെൽ ആ പക്ഷേ വേഗം പയി തിന്നാല്.
ആഹ
മറ്റേതാകുമ്പോ പിന്നെ എത്ര തിന്നാലും പയിച്ചുല ഉണ്ടായിരിയ അല്ലേക്കാരും പിന്നെ. ഞങ്ങൾ പിന്നെ മാവേലിന്നാണ് കൊണ്ടര അത് പിന്നെ അത്യാവശ്യം വേവൊന്നുല്ല.
ആ
പിന്നെണ്ട് വേറെ കുറുവരിയൊക്കെ അത് വ വെന്ത് ഊറ്റിയാല് ചിലപ്പോ നമ്മൾഊ റ്റുമ്പോ അത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞാട് ബലം വെക്കും. അങ്ങത്തരി അങ്ങനത്തരിയൊക്കെ ഉണ്ടോ?
ആ അതന്നെ.
പിന്നെ രാവിലൊക്കെ എന്തൊക്കെ ഇണ്ടാക്കല് ദോശേ ചപ്പ
ആ രാവിലെ ദോശ ചപ്പാത്തി ഒന്നും രാവിലെ ഇണ്ടാക്കലില്ല.
ഏ ചപ്പാത്തി ഇഷ്ടല്ലേ?
ഹ് അത് രാവിലെ ചപ്പാത്തി ഇഷ്ടലായി അല്ല രാവിലെ മെനക്കട ണ്ടെ.
ആഹ് ഇവടെ ചപ്പാത്തി അത് പിന്നെ എണ്ണീലിട്ട് ഇതാക്കി കെ ഇഷ്ടാണ്അത് എല്ലാ മക്കൾക്കു ഇഷ്ട
ആ
പിന്നെ രാവിലെ ഞാൻ ഇബൽക്ക് മദ്രസ് ഇണ്ടായോണ്ട് നേരത്തെ നീ ച്ചും അപ്പൊ പിന്നെ പെരത്തി വെക്കും പിന്നെ കൊറച്ച് കഴിഞ്ഞിട്ട്. ചുടും.
ആഹ്
ആ പണിയങ്ങട്ട് കയ്യോല്ലോ ആഹ അപ്പൊ. അതില് പിന്നെ അങ്ങനൊക്കെ കാട്ടും പിന്നെ ദോശ അങ്ങനതെന്നെ പിന്നെ പുട്ട്. ഒക്കെ ഇണ്ടാക്കും ദോശൊക്കെ പിന്നെ രണ്ട്ദിവസത്തിനൊക്കെ മാവ് കുട്ടി വെക്കു എന്നാ പിന്നെ സുഖാണല്ലോ.
അപ്പൊ തണുപ്പ് വിടാനും ങ്ങണ്ട് ഫ്രിഡ്ജ കെടുത്തു പുറത്തക്കടു
പിന്നെ പൊറത്തൊക്കെ എടുത്തൊക്കെല്ലാണ് ചൂടാനാവകുമ്പോ ഇപ്പൊ ഇന്നൊക്കെ കൂട്ടി ക്ക് വാണെങ്കില് നാളെ ആവൊല്ലലോ ചുടാന് അപ്പൊ പിന്നെ അത് നാളത്തെ വാക്കില്ലത് പിന്നെ കൊറച്ച് തോനെ അരി ഇടുമ്പോ കുറച്ച് ഏറെ ഇടുംന്ന് പിന്നെ ഇവടെ ചെറിയ മോന് ദോശെന്നെ ഉള്ളൂ പറ്റിയ
ആഹ് പുട്ട് വല് തിന്നും പക്ഷെ എന്തെങ്കിലൊക്കെ കറി വേണം
ആഹ് ചെലപ്പോ ചൂട്ട് കൊടുക്കക്കെ കഴിക്കുകയാണെങ്കിൽ കറിന്റെ ആവശ്യല്ല മുറിയിച്ചു കാണ്ടാണ് കൊടുത്താണ്ടല്ലോഓൽക്കും കറിയൊന്നും ആവശ്യല്ല അറിയും
ആഹ് ആഹ്
നല്ല കറുമുറു ആക്കി കൊടുത്താളേ
ആഹ്
അപ്പോലെ അങ്ങനെ കഴിക്കാെളളൂ പിന്നെ ചീ മറ്റെ അപ്പണ്ടലൊ കലക്കി പാർന്ന അപ്പത്തിനോട് ഇച്ച് അയല്ല താൽ
ആഹ്
അതെന്താ അറിയില്യ അത് ചെലേ നേര്ത്ത് ചട്ടീന്നും കിട്ടൂലാ അങ്ങനെയൊക്കെയ ഇച്ച് ചട്ടീന്ന് ചെലപ്പോ കിട്ടുന്നല്ലേ
ആഹ് അതന്നെ
പിന്നെ വല്ലുള്ളിയെക്കെ ഇട്ത്തങ്ങാണ്ട് പിന്നെ ഒരതി കൊടുക്കും
ആഹ് അതന്നെ
ആപ്പൊക്കെപ്പം ചെലപ്പം കിട്ടും
ആഹ് തെരൂല പിന്നെ അതെന്താന്നറിയോ ചട്ടിയില് കഴിഞ്ഞാല് ചടിൽണ പറ്റിക്കാണ്ട് വെച്ചാ മതിയേ
ആഹ് അത് എന്താ അറീല്ല ഞാൻ ചെൽപ്പോ വല്ലുള്ളി ചവാളെെ ൻ ഇ ഉണ്ടല്ലോ അങ്ങനെ അതാക്കിാണ്ട് കൊടുക്കും ചിലപ്പോ അങ്ങനെ ആക്കുമ്പോ കിട്ടും ചില അരിന്റെ കുയ്പൊക്കെ ചെല അരി കിട്ടിയന്നല്ലേ ഒട്ടിപ്പടിച്ചോണ്ട ന അന്റെ കൊഴപ്പന്നും അറിയില്ല ആഹ് ചെലപ്പോ അങ്ങനെയുണ്ടാാവും റേഷനരി ചിലത് കിട്ടണണ്ടാാവുമല്ലോ പച്ചേരി അത് ചിലത് തിപ്പുടിചുംന്ന്ട്ട് പിന്നെ വിരാന്ത് കടിച്ച്ങ്ങാന നമ്മള് രാവിലെ നാർത്തെ ചെലപ്പോ ചുടല്ലോട്ത്തിയാക്കയൂലേ കിട്ടായിട്ട് ഇങ്ങനെ ചുട്ട് ചുട്ട് ചുട്ട് ചുട്ട് ട്ട് ഇങ്ങ്നെ കുത്തിർക്കെല്ലെെക്കാരെ
ആഹ്
മറ്റെഒക്കേണ്പാർന്ന് ചെൽപ്പോ രണ്ട് മിൻറ്റ് കയിഞ്ഞാതന്നെ അത് വേഗ കിട്ടി ഇപ്പത്താരി കുഴപ്പമില്ല ഇപ്പ ഉഷാറായിട്ട് കിട്ടലണ്ട് ചെലായിരിക്കാ തോന്നും ഉം
അത് ബടെ അങ്ങനെ തന്നെയാണോ
ആഹ് അവിടെ പിന്നെ വീട്ട്ല് വീട്ട് വീട്ട്ലൊക്കെ പോയിലേ ആഹ്
ആഹ് വീട്ടിൽന്ന് കൊറച്ചായി പോയി പോന്നിട്ട് ഇഞ്ഞി പോണം
വീട്ടില് അവിടെ ആരൊക്കെള്ളത് ആഹ് അല്ലേ തറാവീഹ്
ഞങ്ങള് ഒരാണും നാല് പെൺ കുട്ടികളുംണ്
ആഹ് ഇവിടെ കെട്ടിച്ചോടുത്തോ
ഇല്ല ആഹ് എലാരും കെട്ടിച്ചോട്ത്ത എല്ലാരെ കല്യാണവും കെട്ടലും കപ്പിച്ചലും ഒക്കെ കഴിഞ്ഞിക്ക്ണ് ആഹ് ഇങ്ങക്കൊക്കെ ഇരുവത് വയസ്സായപ്പോത്തിന് കല്യാണം നോ ക്കീക്ക്ണ്
നേരുവയസായി ഇന്റാങ്ങളെന്റെ കല്യാ ഉം ഞങ്ങള് മൂന്ന് പെൺകുട്ടികളാണ് അയ്ന് ആൺ കുട്ട്യാളൊക്കെ പിന്നെ കീപ്പെട്ടില്ലത് രണ്ടാള് ഇവിടെ പിന്നെ ഓല് ഒരു എളെചെന്നന്നെള്ളൂ രണ്ട് ആൺ മക്കള് മാത്രേ ഉള്ളൂനിപ്പ ഞങ്ങള് വേറെപ്പോന്ന്
ആഹ്
പിന്നെ അവിടെന്നെ
ആഹ്
അങ്ങനെ പോണ് എങ്ങനെ വിളിച്ചണം വിളിച്ചണം എങ്ങനെ തോണു പിന്നെ ഒന്ന് ഒഴിവ് കി ണ്ട് ഈ മക്കള് പോയി കഴിഞ്ഞാലല്ലേ ഒക്കെ വിളിച്ചാൻ പറ്റിയ
ഉം ആഹ്
ഇന്ന
പിന്നെ ഇനിയിപ്പോ കുട്ടികളെ തിരക്കും അതും ഇതും ഒക്കെ കൂടെ ആകുമ്പോള്
വന്ന് ഓല തിരക്കും ഓല പഠിപ്പിക്കലും ഇപ്പ നാളെയും മറ്റന്നാളെയും രണ്ട് ദിവസ ഒഴിവല്ലെറയ്
ആഹ് അതെ
ആ അപ്പ മദ്രസ വിട്ട് വന്നാ പിന്നെ ഇനി ഇവിടെ ഫ്രീ ആയിട്ട മഴയാവുമ്പ പിന്നെ ഏലേ പോകാനും പറ്റൂല പൊറ റങ്ങാനും പറ്റൂല്ല മഴായോണ്ടേ പിന്നെ അങ്ങനെ പോണ് വേറെ കൂട്ടുകാരികളൊക്കെ വിളിചലോക്കെ ഇല്ലേ ഇൻക്ക് ഇന്നലെ വിൽച്ചീണു വിളിച്ചലില്ലേ നമ്മള
ആ വിളിച്ച് ആ എല്ലാരും വിളിക്കലുണ്ട്.
ഉം ഇക്ക് ഇന്നലെ വിളിച്ചീന രണ്ടാള് വിളിച്ചീനോ അന്വേഷണം പറയാൻ പറഞ്ഞീനു
ആഹ്
അപ്പൊ എല്ലാരേും കാണലൊന്നുല്ല ക്കാണ് ഇങ്ങനെ കാണ എന്നൊക്കെ പറഞ്ഞ ആ കണ്ടാലിപ്പ ആരെ പരിചയം ആറിയൊന്നുല്ല ഒക്കെ പലേ കൊല ന്നും പലേ ജസ്തിനൊക്കേക്കാരം ആഹ് ആഹ് പല ഇതിലും വെക്കാം. അങ്ങനെ പോണ് എന്നയിക്കോട്ടെ പിന്നെ വിളിക്കട്ടോ.